ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ടെച്ചീ.
ആഹ് എന്താ വിശേഷം? ആഹ് ചെറുതായിട്ട് തെരക്കൊയ്ച്ചാല് കുക്കിങ്ങിലാണ്.
ആഹ് കുക്കിങ്ങോക്കെ കഴിഞ്ഞോ?
ഇല്ല കഴിഞ്ഞിട്ടില്ല ഇന്ന് ഉം ബീഫ് കറി വെക്കാന്ന് വിചാരിച്ച് അപ്പൊ അയിന്ള്ളെ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്ക. അപ്പൊ ഏതായാലും പൊളിക്കല്ലേ അപ്പൊ ഒന്ന് കോളെയ്യാ വിചാരിച്ച്.
ആഹ് എന്തക്കന്നെ കറിയാണോ ഇല്ലെങ്കില്
കറിയാക്കിയാണ് മറ്റേ വര ട്ടി കഴിഞ്ഞൽ വീണ്ടും വേറൊരു കറി വെക്കണ്ടേ അപ്പൊ നമ്മള് ഐഡിയപരമായി നീങ്ങണം. ഒറ്റ കറിവെപ്പൊക്കെ കഴിഞ്ഞ പിന്ന ഒന്നും വേണ്ടല്ലോ.
ബീഫും പൊറോട്ടയും കൂടെ ഉണ്ടെങ്കി അടിപൊളിയാ.
അവ് വായില് വെള്ളം വരുന്ന്. പിന്നെ ബീഫ് വരട്ടിയതും ബീഫ് വരട്ടിയതും പൊറൊട്ടേയതെ പോലെ ബീഫ് വെരട്ടിയതും പയംപൊരി അതും നല്ലൊരു കോമ്പിനേഷൻ ആണ്.
ആഹ് പഴമ്പൊരി നമ്മളെ നാട്ടിലൊണ്ടത്.
ആഹ് ആഹ് നല്ലാ ചൂടോടെ കഴിക്കാണ ട്ടോ അപ്പള അയിന്റെ
അതെ നമ്മളവിടെ ഒരു കടയിൽ തന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട് ബീഫും പഴംപൊരിയും. നല്ല അടിപൊളി വലിയ പഴം പൊരിയ കൊറച്ച് വലിയ പഴം പൊരിയ കിട്ടുക.
ആഹ് ആഹ് അത് നല്ല ടേസ്റ്റാ.
ഞ കേട്ടിട്ടുണ്ട നമ്മളെ വീടിന്റെവിടെയല്ല നമ്മള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് മറ്റേ എന്താ കാട്ട്കുളം അങ്ങനെ പറഞ്ഞ ഒരു സ്ഥലം.
ഉം ആഹ്. അതൊക്കെ നമ്മള് പറഞ്ഞാല് എങ്ങനെപൊ എവിടക്കേ പോകുമ്പോഴോ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. അല്ലാതെ വീട്ടിലൊന്നും അങ്ങനെ വെച്ചിട്ട് കഴിക്കൂല എന്താച്ചാല്
കഴിക്കാനൊരു ടേസ്റ്റ്
ടേസ്റ്റ് ഉണ്ടാവുള്ളു അല്ലേ മറ്റേ കടിക്കും പച്ചപ്പഴ ആണെങ്കില് കടിക്കും.
എ കയ് ഒരു കടിക്കുന്നൊരു ഇത്ണ്ടാവും.
ആഹ് പിന്നെ ഇപ്പൊ വേറരു സാധനംണ്ടല്ലോ ഈ ഒരു ഏഹ് ഇപ്പൊ ഏതരു റേൽ റീൽസ് റീല്സില് കണ്ടതാ ഞാന് ഒരു എണ്ണയിലിട്ട് പൊരിച്ച് കാണ്ട് ഒരു പത്തിരി പോലെ
ഞാ അത് ഞാൻ കണ്ടിട്ടില്ല എന്താ സംഭവം എന്താന്ന്
ആഹ് ഈ ഓട്ട ഓട്ടടന്റെ മാവ് ഇണ്ടല്ലോ ഓട്ടട
ആഹ് ആഹ്
ആഹ് അത് ഏഹ് എണ്ണേലിട്ട് നമ്മള് സാധാരണ ചട്ടീല് ഒഴിക്കല്ലേ ചെയ്യ അത് തെളച്ച ഓയലിട്ട് ഒഴിക്ക എന്നിട്ട് അത് പപ്പടം പോലെ കൊറച്ച് പൊന്തി വെരും അതിലേക്ക് ബീഫ് വരട്ടിയത് അയിലേക്ക് ആഹ് ഓട്ടയുടെ മാവിലോട്ട് വേറെ എന്തൊക്കോ ആഡ് ആക്ക്ണ്ട്
ആഹ് പക്ഷെ അതെങ്ങെനെ ഇപ്പ മാവ് നമ്മള് ഡയറക്ട് ഒഴിച്ചിട്ട്ണ്ടെങ്കി എങ്ങനെ പൊന്തതി വരും
അതായത് അതിലേക്ക് വേറെ എന്തൊക്കോ ആഡ് ആക്കുന്നുണ്ട് എന്തോ ആഹ് എന്തൊക്കോ ആടാക്കുന്നുണ്ട് ആഹ് എന്തെങ്കിലും കാട്ടി ഇണ്ടാവും അപ്പൊ ഞാനും കരുതി ഇതിപ്പോ ഇങ്ങനെ പൊന്താന് പുതിയത് ഓരോര്ത്തര് ഓരോന്ന് ഇങ്ങനെ ആഹ് ചെിലപ്പം പൊട്ടി തെറിക്കും ചെലപ്പം പൊട്ടി പൊട്ടിതെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ ഓര് അയിന്റെ ഒപ്പം വേറെന്തൊക്കോ ആടാക്കുന്നുണ്ട് പക്ഷേ ഏയ് ഓട്ടയട മാവിലോട്ട് എന്നാ പറഞ്ഞത്
ആഹാ ചെല്പ്പോ മാവ് ചിലപ്പോ അതിന്റെ തന്നെ മേടിക്കാൻ കിട്ടുന്നുണ്ടാവും അതിനകതാണ് ഇപ്പൊ അതിനകത്തെല്ലെ ഇപ്പൊ നമ്മക്കൊന്നും ചെയ്യണ്ടല്ലോ വെറുതെ കലക്കി ഒഴിച്ച്
ആഹ് ആഹ് അതെ അതെ അതന്നെ അയ്ല് ഏഹ് ഇങ്ങനെക്കെ വെറൈറ്റീസ് കാണുമ്പളാണ് ആൾക്കാര് ഒന്നും കൂടി ആഹ് കടയ്ട്ട് അട്ത്തോട്ട് വെര
അതെ അതെ അതെ
ഒന്നും ഒരേ സാധന ആണെങ്കില് ആൾക്കാർക്ക് വെരാനൊരു മടിയായിരിക്കേയ് ഇപ്പൊതെവ്ടിം എല്ലോട്ത്തും കിട്ട്ന്നല്ലേ. മറ്റേ എന്തെങ്കിലും വെറൈറ്റി കണ്ടെത്തിയാ പിന്നെ വേറെ
ഫുഡും ഇതൊക്കെ നോക്കിയിട്ടാണ് എല്ലാരും
ആഹ് ഇപ്പ ആൾക്കാ ആള്ക്കാര് അങ്ങനെയാണ്. നമ്മള് എവിട്ക്കേം പോവാണെങ്കി ഏതാണ് ഫേയ്മസ് ആയിട്ടുള്ള റസ്‌റ്റോ റെസ്റ്റോറൻ്റ് ഇതൊക്കെ നോക്കിട്ടാണ് ആൾക്കാര് കേറ്ണ്
ഇപ്പ അതും നമ്മക്ക് നോക്കാനിത്ര ബുദ്ധിമുട്ടൊന്നൂല്ല. ഒഹ്
ആണോ. ആഹ് ഇപ്പ എല്ലാ എല്ലാത്തിനുള്ള ഒരു അവസരം ഉണ്ട് നമ്മുടെ ഫോണിലന്നെ നമ്മടെ ഫോണും നെറ്റും ഉണ്ടെങ്കി തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അട്ച്ച്
ആഹ്.
ഇല്ലാതെ മക്കൾക്കന്നെ നിക്കാൻ വയ്യ. അപ്പൊ പിന്നെ നമ്മൾടെ കാര്യം അത്ര പറയണ്ടല്ലോ.
ആഹ് പിന്നെ നമ്മള് പി എന്തുണ്ടെങ്കിലും നമുക്കിപ്പോ ഫോണിക്കൂടെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ നേരിട്ട് പോയിട്ടോ ഇതാക്കി ക്കണ്ട കാര്യൊന്നെല്ല.
അതെ ഫോണിലൂടെന്നെ തന്നെ എല്ലാ കാര്യങ്ങളും
ഇപ്പൊ നോക്കിയേ കല്യാണം വിളിക്കുന്നത് വരെ ഫോണിലൂടെയാ. പണ്ടൊ പണ്ടൊക്കെന്ന് പറയാണെങ്കില് കത്തൊക്കെ എടുത്ത് ഒരു മാസം മുന്നേ പരിപാടി തുടങ്ങും. എന്തുന്നാ പിന്നെ വീട് കയറണം, കത്ത് കൊടുക്കണം, ഇൻവിറ്റേഷൻ കൊടുക്കണം അവരെ ക്ഷണി ക്കണം. ആഹ് എല്ലാ വീടുകളിലൂടെയും പോണം.
അതെ പക്ഷെ അതൊക്കെ വേറൊരു രസായി ഇപ്പ ഒക്കെ ഒതുങ്ങി
ആഹ് അതൊക്കെ ഒരു രസാ. നമ്മളൊക്കെന്നു പറയുമ്പോ തലേ ദിവസം മുതല് ഒരു രണ്ടു മൂന്ന് ദിവസം മുതല് വീട്ടില് അയൽപക്കത്തുള്ള ആൾക്കാരും എല്ലാരും വന്ന് സഹകരിച്ച് ആഹ് ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കി പാട്ടായി
ആഹ്
അന്ന് മറ്റേ സ്പീക്കർ സൗണ്ട് ഒന്നും ഇല്ലല്ലോ. എല്ലാരും ബക്കറ്റ് ഒക്കെ എടുത്ത് തലേ തല തിരിച്ച് വെച്ച് കൊട്ടി
ഇപ്പൊ തലേന്നാണെങ്കില് ഏഹ് അടുത്തുള്ള ബന്ധുക്കാര് മാത്രേ ഉണ്ടാവുള്ളൂ.
ഉം അതെ അതെ. നമ്മളവിടെ അങ്ങനെയൊന്നും അല്ല. നമ്മളവിടെ ഇതെന്ന് പറയുമ്പോ എല്ലാരും വരും.
ആഹ്.
ഉം ഇപ്പോ ഇല്ല. പണ്ടൊക്കെ ആദ്യക്കെ അങ്ങനെയായിരുന്നു കുറച്ചൊക്കെ. ഇപ്പൊ എന്തുന്നാ ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി തീരും വിളിക്കലും എല്ലാം. ഒരു ദിവസങ്ങ് ഇരുന്നങ്ങ് വിളിച്ചി ട്ടുണ്ടെങ്കില് തീർന്ന്.
പിന്നെ എന്തൊക്കെയാ?
ചായ ഒക്കെ കുടിച്ചോ?
ചായ കുടിയൊക്കെ കഴിഞ്ഞു.
ആഹ്
നേരം പത് പതി പത്തര പത്തര ആയില്ലേ.
എങ്ങനെ
പത്തര ആയില്ല നേരം
ആഹ് പത്തരയായി ഞ ഞാനിപ്പോഴും കിടക്കുവാണ്
ഏ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലന്ന്?
ഇല്ല പോയിലാ വ ഇന്നലെ പിന്നെ ഇവിടെ എന്തെന്നാ മട്ടൻ ബിരിയാണിയിരുന്നു നമ്മള് ഇത് ടാർഗറ്റ് അച്ചീവ് ആയെന്റെ
ഓ ഏയ് അങ്ങനെ ഓരോരുത്തരും വക ട്രീറ്റ്‌ റ്റ് ഉണ്ടാവയിരിക്കൂലേ ടാർഗറ്റ് അച്ചീവ് ആയാല്
ആഹ് ടാർഗറ്റ് അച്ചീവ് ആയി അപ്പൊ നമ്മക്ക് അപ്പൊ ഫുഡ് മട്ടൻ ബിരിയാണി ആയിരുന്നു അപ്പൊ കഴിച്ചേൽ എന്തോ പറ്റി വയറ് ഇന്നലെ രാത്രി ഫുള്ള് പ്രശ്നായിരുന്നു
ആഹ് കഴിക്കാതെ കഴിക്കുമ്പോ
ആഹ് നല്ല ഫുഡൊക്കെ ആയിരുന്നു കൊറെ നാള് കൂടിട്ട് നല്ല ഫുഡ് കഴിക്ക
ആഹ് അപ്പൊ കൊറച്ച് തോനെ കഴിക്കണ്ടേ
ആഹ് പെട്ടെന്ന് നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോ നമുക്ക് ചെലപ്പോ അത് അക്‌സെപ്റ് ആവില്ലല്ലോ നമ്മള് ഇപ്പൊ വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മള ആഹ് ഫുഡ് ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുമ്പോഴേക്ക് കുറച്ച് ടൈം എടുക്കല്ലോ
അതെ
ആഹ് അപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയേയ്രുന്നു അഹാ അപ്പെ പിന്നെ രാവിലെ പറഞ്ഞു പറ്റ്ണില്ല അഹ് അപ്പൊ ഇങ്ങനെ ക്ഷീണിച്ചു കിടക്കുവാണ് രാവിലെ ഒന്നും കഴിച്ചില്ല പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചു പിന്നെ ഒരു പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടായിരുന്നു
അതും കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു
അങ്ങനെക്കെയാണ്
യാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് മഴയുണ്ടോ അങ്ങോട്ട്
അതല്ല ഇന്ന് ഇന്ന് നല്ല വെയിലാണ്
ആണോ
ആഹ്
ആയ് ഇവിടെ ഇങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട്
ഇന്നെരുസിം മഴയുണ്ട് ഇന്ന് വെയിലാ
തെളിച്ച് ഒന്നും വരുന്നില്ല തേയിലൊന്നൂല്ല
ഏഹ് ഭയങ്കര മൂടിക്കൊണ്ടേയ്നു
ആഹ് ആഹ് ഇന്നലെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു മിനിഞ്ഞാന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അടിം ഇന്നലെ ചൂട് കൊണ്ട് നിക്കാൻ പറ്റാഞ്ഞിട്ടാ പ്പൊ ചൂട്ന്ന് പറഞ്ഞ ചൂടല്ല ഒരു പൊകച്ചിലാണ് ചൂട്ന്ന് പറയാൻ പറ്റില്ല
ഇല്ല
ആഹ് ആഹ്
ഏസിന്നെ വാണം
ഉം ഏസിയന്നെ വേണം ആഹ് വേയർത്ത് ഒലിക്കായിരുന്നു ഫാന ഇട്ടിട്ട് വേർക്കുവായിരുന്നു പിന്നെ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം കൂടിയായിട്ട് അയ്ന്റെ തരക്ക് വെള്ളം നല്ല വെള്ളവും അടുത്തു
ഉംഹ്
പിന്നന്തോന്നോ
രാവിലെന്തായിരുന്നു ഫുഡ്
ചെറുമട്ടത്തിലേനു ചെറുമട്ടത്തിലേ നുന്ന്
ചെറുമട്ടത്തിലാ അഹ്‌ ന്താ
ചെറുതായിട്ട്
ആഹ് അങ്ങനെ ആഹ് ആഹ് ആഹ് അയങ്ങനെണ്
അതെ
ആഹ് ഇനിയിപ്പോ ഉച്ചത്തേക്കുള്ള ഫുഡും ഇതെല്ലാം റെഡിയാക്കിയാ മതിയല്ലോല്ലെ
ആഹ് അഹ്കൂടി കയിഞ്ഞാല് ഡൂട്ടി ഡൂട്ടി ഫിനിഷ്
അത് കയിഞ്ഞാ കഴിഞ്ഞല്ലേ ഓഹ് രാവിലെ തൊട്ട് തൊടങ്ങിയതാവൂലേ ഉം പിന്നെ എല്ലാ പണി കയിഞ്ഞ ഒന്ന് എല്ലാം തീർന്ന കഴിയുമ്പ ഒരു സമാധാനല്ലേ
പിന്നെ ഒന്ന് ശരിക്കിരിക്കാ
ആഹ് ആഹ് ആഹ് ഉള്ളിയൊക്കെ തെലിപൊളിച്ച് കളഞ്ഞോ
എങ്ങനെ
ഉള്ളിയൊക്കെ തൊലി പൊളിച്ച് കഴിഞ്ഞുവോന്ന്
അതെ അയിൻ്റിതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കേനു
ആഹ് കണ്ണരിയൂലപ്പൊ ഉള്ളി അരിയുമ്പോ കണ്ണരിയൂലേ
ആഹ് അത് നട്ടോലിണ്ടാവു പിന്നെ കൊറെക്ക നമ്മള് അഡ്ജസ്റ്റ് ചെയ്യോ ഇപ്പൊ കൊറെ ക്കെ ശീലായിട്ടോ അധിക ഇപ്പൊ നമക്ക് മെയിനായിട്ട് ഡ്യൂട്ടിയിതല്ലേ
ഉം അമ്മേന്റെടുത്ത് പോയി നിക്ക അമ്മക്കെ ഉള്ളിരിയുമ്പോ അവിടെ പോയി ഇങ്ങനെ നിക്കുമ്പോ കണ്ണികൂടെ വെള്ളങ്ങന്നെ വന്നോണ്ട് പോ ഉള്ള പ്രശ്നായിരിക്കും
ഒന്നൂടി വാണ്ടി വരുവോ ഉം പിന്നെ എന്തന്നാ എന്നാ പിന്നെന്താ
പിന്ന എന്താ അങ്ങനപോണ് കാണാം അപ്പൊ ശെരിന്നാ
ഓക്കെ
ഓക്കെ എന്നാ